ആഹ കേക്കണില്ലേ
പരിവാടി ഇണ്ട്
പരിവാട്യെന്താ മക്കളെ പഠ് നിസ്കാരൂം ഒക്കെ കഴിഞ്ഞിപ്പ്വടെ ഇങ്ങനിരിക്ക ഇന്ന് കൊറച്ച് കൊറവുണ്ട് എന്നും എട്ടരൊമ്പണി വരെ അതെന്നെണ്ടാവും പിന്നെ നിസ്കാരൊക്കെ എടുക്കും ഇന്നിപ്പോ കൊറച്ച് നേരത്തെ കഴിഞ്ഞു ഇന്ന് ഡിറ്റേശനും കാര്യൊന്നുല്ല ഉം
അത് മിസ് പിന്നെ മിസ്സ് പറഞ്ഞത് ഓരോന്ന് തെറ്റിക്കഴിഞ്ഞാല് ഓരോന്ന് ആദ്യം തന്നെ
ആഹ അ എന്താലേ ഈ കൊണ്ട് തുമ്പിനെക്കൊണ്ട് കല്ലെ
ആഹ സത്യാണ് ഞമ്മക്കൊക്കെ ആയി ന്നീ അഞ്ചാം ക്ലാസ്സില് എത്തീട്ടാണ്
ആഹ അതാണ് അയിനമ്മളെ കാല്വല്ലപ്പൊ
ഹിന്ദ്യൊക്കെ അഞ്ചാം ക്ലാസ്സിലെത്തീട്ടെല്ല നമക്
ആഹ അതേപോലെ ഖുറാൻ പഠിച്ചീന അന്ന് നമുക്കൊക്ക മൂന്നാം ക്ലാസ്സ്ക്കല്ലെ ഖുറാൻ തൊടങ്ങീണ ത് ഇപ്പൊ രണ്ടാം ക്ലാസ്സ്ക്കെന്നെ ഖുറാൻ ഉണ്ടോ എ ഏ ഞാൻ ഇവിടുമ്മാ ഞാനൊക്കെ പഠിച്ചീനന്ന് മൂന്നിന്നാ തോന്നുണു ഖുറാൻ തൊട ഈനിപ്പോ രണ്ടാം ക്ലാസ്സിലെന്നെ ഖുറാനാണ്ന്നൊക്കെ പറഞ്ഞു ഞാന്മാടെ ആഹ
പക്ഷെ ഇപ്പ അന്നൊക്കെ ഈരണ്ടായത്ത് ഈരണ്ടായത്തൊക്കെ എടു തങ്ങനെ പോവേനു ഇപ്പുസ്താത് മാരെന്ത ഒന്നോറ്റങ്ങോട്ട് എടുത്തൊരുപോക്കാണ്
ഒന്നാം ക്ലാസ്സിതന്നെ നമ്മൾ രണ്ടാം ക്ലാസ്സിന്ന് പഠിച്ച പഠിപ്പാണ് ഒന്നാം ക്ലാസ്
സത്യാണ് മദ്രസില് ബുക്കേളമ്മളൈ എല്ലിയളത്തിന്റെ ബുക്കൊക്കെ നമുക്ക് രണ്ടാം ക്ലാസ്നാണോ അറബിയ മലയാളത്തിന്റെത്
ആ ആ ആ അതന്നെ അതൊക്കെ ഇപ്പത്തന്നെണ്ട് ഒന്ന് പഠിച്ചു കിട്ടണ്ടേ ഞാനതാ പേടിച്ചിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ ഈ പ്രാവശ്യം ചേർത്തില്ല മദ്രസക്ക്
ആഹ ഞാനും തന്നെ മീ പിന്നെ കുട്ടീന്നെ പിന്നെ പിന്നേ യു കെ ജിയിലയപ്പളാണ്. മദ്രസീൽ ചേർത്തത്.
അവൾ യു കെ ജിലാണിപ്പേയ് ഞാൻഞ്ഞി ഒന്ന്ക്കാ ചേർത്തെ
പോയി പിന്നെ പോയപ്പോ ഇതേ പോലെ ഇബട്ന്നു ഒന്ന് കഴിഞ്ഞിട്ടൂല്ല അവടെ ചെനോക്കുമ്പോ അവിടെ ഒന്ന് തുടങ്ങ്ണൊള്ളൂ. പിന്നെ ട്ടില്ല ഞാൻ വീണ്ടും ഒന്ന്ക്കാണ് ഇപ്പോള് മദ്രാസ ഇ സ്കൊള്ളിലും നാലിലാണ്.
ആഹ ഇപ്പൊ വിളന്താറിയോ? എന്താ ഇന്റെ മകനെ ഞാൻ ഒന്നാം ക്ലാസ്സില് ഇതേപോലെ എൽ കെ ജിന്നെന്നേ ചേർത്തു. തീർത്തിട്ട് ഓന് അഞ്ച് വയസ്സായ്ക്ക് ണല്ലോ എന്നുള്ളതിലാണ് ഞാൻ ഒന്നാം ക്ലാസ്സിലേക് കേ. ജി തന്നെ ചേർത്ത് ഇപ്പ ചേർക്കെണേ അന്ന് അങ്ങനെയല്ല അങ്ങനെ പറഞ് ചേർത്ക്കാണ്ട് ഓനെ ഞാന് യു കെ ജിക്ക് എത്തിപ്പോ മാർക്ഒക്കെ കുറവാണ് പക്ഷേന്നാ ഞാൻ പറഞ്ഞു ഒന്നാംക്ലാസ് തെന്നെ ഇര്ന്നോട്ടേ രണ്ടാം ക്ലാസ്സ്ക്ക് കുർആനല്ലേ ആ കാര്യം. ഇല്ലല്ലോ അപ്പൊ അങ്ങനെ പിന്നെ യു കെ ജി ന്നും ഒന്ന്തന്നെ ഇര്ത്തി അതൊണ്ട് എന്തായി ഓന് മദ്രസ സ്സ് പിന്നെ ഒന്നാം ക്ലാസ് രണ്ട് പ്രാവശ്യം പഠിച്ചതുകൊണ്ട്ക്ഷരങ്ങളൊക്കെ അത്യാവശ്യം തരവയി് റ്റാണ് പിന്നെ രണ്ടാം ക്ലാസ്
ഓൾക്ക് ഇവി തന്നെയല്ല അവിടെ എങ്ങനെ അറിയോ പിന്നെ അവു ടുത്തെ മദ്രസ രണ്ടായ്ച്ച ഈ ദിവസ്സൊള്ളൂട്ടോ ഇണ്ടാവ അത് മൂന്നര മണിക്കൂർ ഇണ്ടാവും ക്ലാസ്സ്‌ ആ മൂന്നര അര മണിക്കൂറെയ്. ഒരക്ഷരാണ് കുട്ടിയൾക്ക് ഇട്ക്ക ആ ആ ഒരക്ഷരാണ് കുട്ടിയക്ക് ഇട്ക്ക പോയ് പോയാല് ശരിക്കും മ്മടെ മദ്രസ്തേ പോലെ മദ്രസ ആഒരാ ക്ഷരംക്കൊണ്ട് ട്ടാനും മൈ ടതും ഫുള്ളും ങ്ങട്ട് പഠിപ്പിച്ചും അമ്മക്ക് പേരിന്ന് ശ്രദ്ധിച്ചണ്ട ആവശ്യം തന്നെ ഇ ണ്ടായീന്നീല.
ആവിശ്യണ്ടാവൂലലേ ഉം. അല്ലേലും അവിട്ത്തെ ഒര് വിദ്യാഭ്യാസം അത് വേറെ തന്നെണ്.
അത് ഞമ്മടെ നാട്ട്ത്തെ മദ്രസ്സ് ഇങ്ങട്ട് നബിദിന പരിപാടി ഇതൊക്കെണ്ടായിരുന്നു.
തെന്നെ അവിടെ എങ്ങനെണ്ട് എന്താ ഫീസൊക്കെ എങ്ങനെ?
ഫീസ് ഓല്ക്ക് ഇര്നൂർ റിയാലേനി പശേ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിന്റടുത്തു വെരും ഒരു മാസത്തിന്
ആഹ് ഒരു മാസത്തിന് ലേ നമ്മള് നാട്ട്ത്തെ പൈസ കൂട്ട ട്ടിയാല് ഞമ്മക്ക് ഭയങ്കര വെഷ്മാണ് മദ്രസക്കൊക്കെ അങ്ങനെ കൊടുക്കാറ്
അ ഞമ്മക്ക് വിദ്യാഭ്യാസം കുട്ട്യാക്ക് കിട്ടാന്ന് പറഞ്ഞയിഞ അയിനിപ്പോ ഞമ്മക്കൊരു പൈസ
പൈസ ചെലവായ എടങ്ങേറില്ലേനു അത് ശരിയാണ്. ഇപ്പൊ ലക്ഷങ്ങൾ കൊടുത്ത്ക്കാണ്ട് പഠിപ്പിക്
ആ ഇപ്പൊ ഓളെ ഞാനവിട്ന്നെന്നെ ട്യൂഷന് വിട്ടീന്നുട്ടോ, ഈയൊര വീട്ടില് പിന്നെ സ്കൂൾത്തതാള് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടീട്ട് ന്നട്ട് എംബത് റിയാല് മാസം കൊടുക്കേണ്ടിന്നു അയ്ന്. അത് വെർതനേ ഇര്ത്തീട്ട്, എന്തെങ്കിലും ഒരു മൂലക്കെ എഴുതാൻ കൊട്ത്ത് കുട്ടിനെ അവ്ടെ ഇര്തിക്കാണ്ട് ഓൾ ഓളെ പാട്ടി പോവും ഒര് ഒന്നും ല അങ്ങൻത്തൊക്കെ അപേക്ഷിച്ച് നോക്കാണെന്നുണ്ടെങ്കില്
ആ അതാണ്.
നല്ലൊരു ഉപകാരപ്പെട്ടു അവുട്ന്ന്.
ഇനി ഈ പ്രാവശ്യം കഴിയോ മിയമോളെ അവിടുത്തെ ക്ലാസ്?
ന്നാ അഞ്ച് വരേണ്ട്പ്പവടേ.
അഞ്ച് വരേണ്ട് ലേ. അഹ് കഴിഞ്ഞ എങ്ങട്ടാ ഉദ്ദേ
ഉദ്ദേ ഇഞ്ഞ്പിന്നെ ഇതീക്ക്മാറ്റണം, സ്റ്റേറ്റ്ക്ക് മാറ്റണം കെര്തീട്ടാണ് കേരള സിലബസ്ക്ക് മാറ്റിച്ചേർക്കണം കെര്തീക്ക്ണ്. പിന്നെഞ്ഞി വേറെപ്പോ എവുട്ക്കെങ്കിലും നോക്കട്ടെ ഒന്നും തീരുമാനിച്ചിട്ടില്ലട്ടോ.
ഉം ഒരു പ ഞാൻ പറയാ ഒരു പത്താം ക്ലാസ് ചെറിയെ മക്കളെ സി ബിഎസ് ഇ വിടാ നല്ലത് കാരണം, നമുക്ക് ഈ സി ബിഎസ്സിന്റെ ഉപകാരം കിട്ട പ്ലസ് വണ്ണ് പ്ലസ്ടൂന്നാണ്. അവിടെ ആ നമ്മളെ ഇംഗ്ലീഷ് അറിയാത്ത ബുദ്ധിമുട്ട് അമ്മക്ക് നല്ലോണം അനുഭവിച്ച്ക്ക്ണ്. അപ്പൊ മക്കക്ക്
ഞാനും വേറെ രണ്ട് കുട്യേളും മാത്രൊള്ളൂട്ടോ മലയാളം മീഡിയത്ത്ന്ന് വന്നീന്നത്. ടീച്ചർമാര്ങ്ങനെ ക്ലാസ്ട്ത്ത് പോകും. അതുവരെ നമ്മള് ക്ലാസ്സിലൊക്കെ ഫസ്റ്റായി പോയിങ്ങാണ്ട് അവിടെത്തീട്ട് നമ്മളൊരു പൂജൃ
ഒന്നും അല്ലാത്ത ഒര് ഒര് നൃത്തം നി ക്കണ്ടി വരയ് അപ്പൊ പണ്ട് ഇപ്പള്ള കൊറേ ആൾക്കാര് താണ് മെയിന്, ഒരഅഞ്ചാ ക്ലാസ് വരെ ഇംഗ്ലീഷിന്റെ ബേ കുട്ടോലം സി ബി എസ് ഇ പോയിക്കോട്ടെ. കഴിഞ്ഞിട്ട് പിന്നെ മലയാളം മീഡിയം ചേർക്ക
ഇംഗ്ലീഷ് മീഡിയേ.
അത്ണ്ടിലേ അല്ലെങ്ങി അങ്ങനെ ചേർക്കേണ്ടിരു
അങ്ങനെ ഇംഗ്ളീഷ് മീഡിയാണെ പത്ത് വരെ ഇഗ്ളി ക്ലാസ്സ്‌ മുതല് അല് പത്താം ക്ലാസ് വരെ പ്പ ഇംഗ്ലീഷ് മീഡിയണ്ട്.
ണ്ട്ല്ല എന്നാ പിന്നെ കൊഴപ്പല്ല ത് യു കെ ജി കഴിഞ്ഞാ ഗവൺമെന്റില് ഇല്ലാത്ത സ്കൂളുണ്ടേ
പാന സ്റ്റേറ്റ് ഇതിന്റെ സി ബി എസ്സിന്റെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലൊരു വാല്യൂ ഇല്ലാത്ത പോലെയീ ഈ എവണ്ണ ജ കുട്ടികൾക്കൊ അഡ്മിഷൻ കിട്ടണെങ്കി എന്തൊരു ബുദ്ധിമുട്ടാന്ന്റിയോ?
ആ ആ അതാണ്. പത്താം ക്ലാസ്ക്ക അതാണ് എല്ലാരിം ഈ മാറ്റിച്ചേർക്ക്ണതേ ഉം
ബത്തും കൊണ്ട് മാറ്റി ചേർക്ക്
മാറ്റി ചേർക്കാണ്. പക്ഷെ ന്നാലും എട്ടു വരേലും പോയാല് ഇംഗ്ലീഷ് അത്യാവശ്യം റെഡി യാവൊയി ഉം
പിന്നെ ഇപ്പൊ പിന്നെ മൂസിനെ കൊറേ ഓളെ ചെറുക്കനെ ആദ്യം കുറേ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ കൊണ്ട് ചേർത്തിട്ടോ ങ്ങട്ട് പിന്നെ ഓന്റെപ്പം വ്ടേ ഇവിടെ പഠിച്ചേന്നകുട്ടിണ്ടായിര്ന്നു. പാണ്ടിക്കാട് സ്കൂളിപഠിച്ചത്. ആ കുട്ടി ഇംഗ്ളീഷിങ്ങനെ സംസാരിക്ക്ണേട്ട ഞമ്മൾ അന്തംവ്ട്ട് പോവും. അപ്പോ ഞാൻ അത്രയും കാലം ഫീസൊക്കെ കൊടുത്ത്ങ്ങാണ്ട് അവിടെ പഠി ഈ കുട്ടി ഗവൻ പഠിച്ചതാണ്. മാണി
ന്നോലെവിടെ ചെന്നാലും പഠിക്കും അതൊന്നാമത്തെ ഈ തല ള്ള കുട്ട്യേളെവിടെ ചെന്നാലും പഠിക്കുവല്ലാത്തോല് പിന്നെ നട്ടം തിരിന്ന് പറഞ്ഞ പോലെ.
മക്കളൊക്കെ ന്നാ ഞാൻ ഉന്താണ്. ഓള ഷ് ബുക്ക്‌ട്ക്ക് ബുക്ക്‌ സ്വന്തായിട്ടാവൂല്ല കുട്യേൾക്ക് ബുക്ക്ട്ക്കണം പ ഓള് ന്താകണ് ഇന്റെ തിന്റെ അനുസരിച്ചിട്ട ഞാന് എഫേർട്ട് എട്ക്ക്ണേ തോ അയി ലോൾക്ക് മാർക്കു ണ്ടാവും ഓൾക്ക് ജയിച്ചൂ ചെയ്യും അല്ലേ?
കൊഴിവില്ലേ എന്ന മാർക്കൊതും കണക്കൊയ്കാരം. അതല്ലേ? ന്റെ മകനെ അതേപോലെ എൽ കെ ജിം യു കെ ജിം ഫസ്റ്റൊക്കെ ക്ലാസ് ടോപ്പറേര്ന്നു. ഇപ്പ ബേക്ക് ക് വെ
ഇപ്പെന്താ ഒക്കെ പ്പാടെ എത്തിച്ചാത്തൂല.
ആ അതോലെ അതാണ്.
ഒന്നൊറ്റക്കാവുമ്പോ നമ്മൾ ഓലെങ്ങനെ താലോലിച്ച് നമുക്ക് ഓല പിന്നാലെങ്ങനെ നടന്നാ മതി.
ആ അതാണ്. ഇപ്പ ഈ ചെറിയ കുട്യേളും കൂടി ണ്ടാവുമ്പോ എത്തിച്ചാ പു ലാന്റെ കാര്യം തന്നെ ഒരു പരീം കൊണ്ടടുക്കണ്ടേ?
പിന്നെ ആണുങ്ങ ളില്ലാത്തതും.
അതന്നെ ഒക്കെ നമ്മള് തന്നെ താക്കണ്ടേ. അതന്നെ പെരീ പോയിര്ന്നില്ലെടീ?
പെരേക്ക് കഴിഞ്ഞ ഈ ആഴ്ചേൻ്റെ മേൽത്താഴ്ച പോയി. മുഹററംമ്പത്തിന്റെ മുന്നത്തെ ആയ്ച്ച പോയി. ഇല്ല ഈ നാത്തൂനോളോടേണ് റസ്റ്റിലാണ്.
ഏ മാഷാ അള്ളാ
നാല്
ആ എവിടെ കാണിക്ക്ണ് എവിടെ കാണി
നിയോല് ഡോക്ടർ ഞാന ഡോക്ടറെ തന്നെ കാണിച്ചിരുന്നത്
ആഹ് നിയോലൊക്കെ ഇപ്പൊ പഴയ നിയോലൊന്നുല്ല. പ്പോ ഇപ്പ ഒരു അൽശിഫ മൗലാന ലെവലക്ക് എത്തിക്കുണ് ഉം എല്ലാഷാറായി അവിടേക്കെ ആ അതാ റൂം കാര്യൊക്കെ കാര്യങ്ങളും അതും സെറ്റ് ആണ്.
മൌലാന ത്തെ റൂമിനെക്കാട്ടിലും എന്തൊരു വൃത്തി
എന്ത് വൃത്തി കാരം അതാണ് ഇപ്പൊക്കെ പുതിയതാക്കി ഉഷാറാ അയിലേറെണടി പി കെ എം ഇനി പുതിയത് കയറ്റുന്ന ഹോസ്പിറ്റൽ ഇതിൽ കണ്ട അൽഷിഫ മൗലാന ന്നൊന്നും അല്ല
ഉം തുടങ്ങിയരുന്നു ഇപ്പൊ വാപ്പാനെയിട്ട് പോയിന് കഴിഞ്ഞ ആഴ്ച്ച. കുഞ്ഞോള് അപ്പൊ കുഞ്ഞോള് പറഞ്ഞു പുതിയിൽ ആണ് ഇപ്പോ പറയുന്നുണ്ട്
ഏ ഈ പഴയത് എന്താ ചെയ്യണാവോ?
പഴയതും ഉണ്ടാവും പുതിയതും ഒക്കെ പാടെ സ്ഥലം ഇല്ലായി ല്ലാഞ്ഞിട്ടാകും ചെലപ്പോ ഇപ്പോ അങ്ങനെ ആയി അത് കുട്ടാളുടെ പ്രൈവറ്റ്.... ആ ത് നമ്മളെ പുതിയത് താക്കിയത് കുട്ടിയാള്ളതും പിന്നെ പ്രഗ്നൻസിന്റെയും മാത്രം ആക്കണന്ന് പറഞ്ഞിരുന്നു. എന്താന്ന് ച്ച് കഴിഞ്ഞാൽ എല്ലാ അസുഖപ്പൊ ഒരോടത്തക്കല്ലേ വരുന്നത്.
അപ്പൊ കുട്ടികളതും പ്രഗ്നൻസി അങ്ങട്ട് ആക്കിയാല് പറയുംപോലെ പോലെ നല്ല ഒര്
ആഹ നല്ല കാര്യാണ് അങ്ങനെ ഒരുപാട് ഇത്ണ്ടാവല്ലോ.. ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ..
ആഹ അതെ പിന്നെ എന്താ
ന്ത ഓ ആശുപത്രിക്കാർക്ക് പൈസ ഉണ്ടാക്ക..
ആഹ അതാണ് എന്തേനു ഇപ്പ ആ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഒര് സ്ഥിതി പക്ഷെ അവിടെ ചെന്നാ നല്ല പൈസ കെട്ടോ നല്ല അറുവാണ്.
അറുവാണോ നോല് ഇങ്ങട്ട് എഴുതാ എന്ത് ചെറിയൊരു ഇതാണെങ്കിലും ശരി ബ്ലഡ് ടെസ്റ്റ്.
ആ ടെസ്റ്റ് ഉം ഉം അതന്നെ അങ്ങനെ തന്നെ അല്ല ഇപ്പ ഹോസ്പിറ്റാൽ പൈസ ഉണ്ടാക്കണത് എല്ലാത്തിനും ഇ ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ് പിന്നെ മരിച്ച മരുന്ന് മ്മെ നല്ലൊരു ലാഭം ഓല് മരുന്ന് മ്മെ ഉണ്ടാക്കുന്നുണ്ട് എത്ര യാ ആ എന്താണ് മരുന്നിന്റെക്കെ പൈസന്നറിയോ ഞാൻ കൂട്ടിയപ്പ ന്നാള് കുഞാണി ഇവിടെണ്ടായിനന്ന് ചെവിവേദന ണ്ടായിട്ട് പോയതാ പി കെ എം അവിടെ ചെന്നാണ്ട് പോന്നപ്പക്കിന് എണ്ണൂറ്റി ചില്ലാനം ചെവി അതിനൊക്കെ
ചെറീ വേദന തുടങ്ങ്പതിന് തന്നെ വേഗം കൊണ്ടുപോവും
പിന്നെ എന്താ ഹോസ്പിറ്റലും കൊട്ടാരവും ഒക്കെ കയറ്റി കൂടെ ഇങ്ങനെയല്ലേ വാങ്ങ അതറി ഞാന് ഉം
അത് പിന്നെ ഇപ്പ നാള് പോയിട്ട് ഇതെ അത് പോലെ ഓല് ചെന്നിട്ട് കൈയിമ്മെ ചെറേ ഒരു മുറിയായിട്ടാ പെയ്ക്കണത് ചോര വരുന്നണ്ടായിന്ന് ഇങ്ങോട്ട് ഓല് പറഞ്ഞു ഓപ്പറേഷൻ വേണന്നു പറഞ്ഞു കൈയിൻ.
ആഹ അതന്നെ എന്താ പിന്നെ
ന്നും വേണ്ട ഞാൻ അതങ്ങനെ കട്ടിച്ച കെട്ടിതര ഞാന് പൊയ്‌ക്കോളാ ന്ന് ട്ട് ഉമ്മാനെ കൊണ്ട് എഴുതി ഒപ്പ് ടീച്ച് എന്തേലും ആയി കഴഞ്ഞാല്- ഞങ്ങള് പിന്നെ പിന്നെ പിന്നെ ഇവിടുന്ന് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണ എല്ല പോന്നവിടന്ന് എന്നിട്ട് രണ്ടീസം പിന്നെ അല്ല ആള് കുറി ൂട്ടി തേച്ചങ്ങ ന്റെ മുറി ഉണങ്ങും ചെയ്ത് അറഞ്ഞു
ന്ന അയ്ക്കെട്ടേടീ ടൈം ആയി ന്നലത്തെ പോലാവും യി എന്താ